ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം എന്തക്കെണ്ട് കേൾക്ക്ണ് ആഹ് കേൾക്ക്ണ്ട് ഇങ്ങൾക്ക് കേൾക്ക്ണില്ല
ആഹ് കേക്ക്ണ്ട് ഇങ്ങ പറഞ്ഞിട്ടാ വിളിചെയ് ഹേയ്
ആഹ് ഞാനത് ഉം എന്തക്കെണ്ട് എന്തക്കെണ്ട് കൈക്ക
നല്ല വിശേഷങ്ങള്
ആഹ് എന്താ മഴണ്ടോ അവടെ
ഇല്ല ഇപ്പ ചോർന്നിട്ടുണ്ട്
ആഹ് ശരി മഴന്റെ സൗണ്ട് കേൾക്ക് ണ് അറിയ
ആഹ്
അതാ ചോയ്ച്ചത്
റൈഞ്ച് ചെലപ്പോ വന്ന് കൊണ്ടും പോയി കൊണ്ട് നിക്കാണെ
ആഹ് ആഹ് ആ ആഹ്
അതാ
മയന്റെ പ്രശ്നം കൊണ്ടേക്കരതെ ഇൽ ആഹ് ആഹ് ശരി എന്തൊക്കെണ്ട് പിന്നെ ഫുഡ് ഇത് കഴിച്ച് ചോറ് എയ്ച്ച് കെ ടന്നതാ
ആഹ് ഫുഡൊക്കെ കയ്ഞ്ഞു കിടക്കാണ് ആഹ് ആഹ് മക്കളൊറ മക്കളൊന്നുല്ല ഒരു മോനൊള്ളൂ ഒന്നര വയസ്സായ മോനാണ്
ഏഹ് ഒന്നര വയസായിട്ടൊള്ളു ശരി ഉറങ്ങയ്ക്കാരല്ലേ
ആഹ് ഇപ്പോ ഉറങ്ങിട്ടുണ്ട് ഇങ്ങക്കോ
ഏയ് എനിക്ക് മൂന്നാളുണ്ട്
മൂന്നാൾ
ആഹ് ആഹ് ആഹ് ആഹ് പഠിക്കാൻ പോണ്ടേ
എത്റീല
വ വൽത് പ്ലസ് വണ്ണിലാണ് രണ്ടാമത്തോള് അഞ്ചാം ക്ലാസ്സില് പിന്നെ ചെറുത് യു കെ ജില്
ആഹ് ശരി അ
രണ്ട് പെൺകുട്യേളും
ഉം
ഒരാൺകുട്ടിം പിന്നെ ഇനിപ്പന്താ കൊറച്ചെരം കെ ടന്നൊറങ്ങോ
ആഹ് ഇപ്പ ഈ വിളിയയി പ്പ രണ്ടോന്ന്സായി ച്ചക്ക് ഒറങ്ങീട്ടില്ല്യ അല്ലെങ്ങി ഇങ്ങ ദിവസം ഒറങ്ങും ഉം ഉം
ഏഹ് ശരി വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചാണ്ട
ആഹ് ചായ ഇണ്ങ്ങൾ വരുമ്പോ അഞ്ചു മണിയെക്കെ ആവുമ്പോ
ആ അപ്പളേണീക്കലുണ്ടാവുള്ളൂ അല്ലേ
ആഹ്
ആ വീട്ടിലാര ഒറ്റക്ക സ്വന്തം വീടാണോ സ്വന്തം വീട്ടിലാണോയ്ക്കാ നമ്മള് സാധാ ചോറ് സധാ ചോറും ബീറ്റ്റൂട്ടുപ്പേരിം പിന്നെ മീന് മൊളകിട്ട്
മീനനെന്ത് മീന
മീന് മറ്റേ എന്താ തളയല്ലേ തള തള ആഹ് അതന്നെ അല്ല പച്ച ആ പച്ച അവിടെന്താ മീൻ വണ്ടിയൊക്കെ വരുവോ ടുത്തു
ആ മീൻ വണ്ടിയൊക്കെ വരും വണ്ടിയല്ലേ വര് എവിടെ അങ്ങാടീത്തൊരു
ഏ അങ്ങാടടി അടുത്താ
ആഹ് അങ്ങാടി അടുത്താ
ആഹ് ശരി ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഞമ്മളത് ഉള്ളോട്ട് ട്ത്താണ് നമ്മക്ക് വണ്ടിയൊക്കെ വരും മീൻവണ്ടിയൊക്കെ വരും ആഹ് ദ്യക്കെ ഉം ആദ്യൊക്കെ പച്ചക്കറീക്കെ വണ്ടിയൊക്കെ വന്നീരുന്നു ഇപ്പങ്ങനെ പച്ചക്കറിയൊന്നും വരില്ല എന്നാലും മീന്
ആഹ്
പിന്നെ അങ്ങനെ പോണ് എന്താ അവിടെന്തേന് ഫുഡ് ഇതിന്
ഇവിടെ വെറുംചോറും കേബേജ് തോരാക്കി വെച്ചു
ആഹ്
പിന്നെ കൊറച്ച് മത്തിമീൻ വാങ്ങീന് മത്തിമീൻ കൊറച്ച് കുറച്ച് മുളോട്ടു പിന്നെ കൊറച്ച് കഷ്ണം മീനിണ്ടായിന് അത് കുറച്ച് പൊരിച്ച് ചെയ്തുക്ക്ണു മോര് കറി ഇണ്ടാക്കിം ചെയ്തു
ആഹ് മോനിപ്പെത്രയായിന്നു പറഞ്ഞെ ഒന്നരയെ ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കൊടുക്കല് പറ്റുവോ അതോ
ആഹ് ഫു ഫുഡ്ഡ് അപ്പൊ ഞാനീ ഞമ്മള് കയിക്കുന്ന ചോറ് പിന്നെ മീന് ഇറച്ചിണ്ടെങ്കിൽ എറച്ചി ഇപ്പൊ ഓലെ പൊടിയും കാര്യങ്ങളും കൊടുത്താ തിന്നണില്ല
ആഹ് അതിന്റെ ടേസ്റ്റ് പോയിണ്ടാവും അതിന്റെ രുചിയൊക്കെ മാറിയിപൊ ആഹ് അത് തന്നെ
ഇപ്പൊ ചോറുമൊക്കൊണ് അതേപോലെ മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതോക്കെ കഴിക്കും
ആഹ് ആഹ് ആഹ് അയി നമ്മള് ഭക്ഷണം കഴിച്ചാണ്ടേ അങ്ങനെ ഇതായിണ്ടോ ഇഞ്ഞിപ്പോ അതൊന്നും പറ്റി പറ്റലുണ്ടാവില്ല
ഇനീ ഇണ്ടാക്കുമ്പോ തിന്നൂല എന്തെ ആഹ് വാലുവാടിക്ക് നിന്ന് കിട്ടുന്ന അമൃതംപ്പൊടിയൊക്കെ നല്ലതാണെ എല്ലാ നടസ്സുകള് ചേർന്ന്ങ്ങാണ്ടല്ലേ അതൊക്കെ കൊടുക്കുമ്പോ തിന്നൂല അല്ലേ ഞാനെന്താ എണ്ണക്കടി അങ്ങനൊക്കെ എന്തെങ്കിലുവൊക്കെ ഉണ്ടാക്കിയങ്ങനെ കൊടുക്കും
ഏഹ് അഹ് അത് നല്ലതാണ് അങ്ങനവാടി പൊടിയ നല്ലതാ ആഹ് ചെല ശരീരത്തിന് പറ്റൂല ഇവിടെ ഇന്റെ രണ്ടാമത്തോക്ക് പറ്റിയിട്ടില്ലേനി.
അയ് ശരി.
ഇവിടെ ചെറുത് ഓന് പിന്നെ പ്രശ്നല്ലേനി ട്ടോ ഒന്നാമത്തോ. അപ്പ അങ്ങനെപറ്റൂലേനി അങ്ങനെ വയറ്റ്ന്നൊക്കെ. ആഹ് പോവ്ണ്ട് ഇന്ന്ഇപ്പൊ ക്ലാസ്സില്ലല്ലോന്ന്. ഓള് രണ്ടാമത്തോള അഞ്ചിലാ.
ഏ ശെരി
ആഹ് ചെറുത് യുകെ ജില്.
മനസിലായിട്ടില്ല ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് വിളി ഒന്ന് മെസേജ് അയകോണ്ടി ആഹ് ആഹ്
പിന്നെ.
ഒക്കെ പാടെ എല്ലാരും മെസ്സേജ് ഒപ്പ അയച്ചോണ്ടി.
ആഹ് അതല്ലെ ഞാനതിന് ഉറങ്ങാണന്ന് ഇൻക്ക് അറിലേനി ഞാൻ. പിന്നെ അങ്ങനെ വിളിച്ചതാണ് ഫ്രീ ആയപ്പങ്ങനെ വി
ആഹ പിന്നെ എന്താറിയോ നെറ്റ് ഓണേനി പിന്നെങ്ങെനെ റെയ് കണ്ട് കാണ്ട് എടുക്കാതക്ക്ണത് മോസയി ഇന്റെ പത്തണം അങ്ങനെ പോയി പോയിട്ടുണ്ട്.
ആ ആ പിന്നെ. പിന്നെപ്പ ന്താ എന്താ നമ്മള് ഇവിടെങ്ങനെണ്ട്. ഇന്ന്പ്പോ നമ്മക്ക് കടക്കാനും ഇരിക്കാനൊന്നും വെയ്ക്കൂലന്നൊള്ളു. ഒന്നിനും സമ്മയ്ക്കൂല അപ്പൊ ഇങ്ങനെ അങ്ങോട്ട്. നടന്നോണം ഇതായിക്കോണ ആയിട്ട് അത് ഇത് മറ്റേത്. ഇങ്ങനെ നടക്കും പിന്നെപ്പൊ ഇഞ്ഞിപ്പോ. രാത്രികക്ക് ഫുഡ് എന്താ വേറെ ഇണ്ടാക്കലാ?
അല്ല അല്ല ഇതന്നെ.
മ് ഏ് ഇണ്ടാക്കിയത് തന്നെക്കുംല്ലേ.
ആഹ നിങ്ങള് രണ്ടു നേരം വെക്കലാ.
ആഹ അല്ലല്ല നമ്മള അങ്ങനെ വെക്കലൊന്നല്ല നമ്മള് രാത്രിയൊക്കെ. വേറെന്തെങ്കിലും ചപ്പാത്തിയോ.
ആ
അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാകും ഇങ്ങള് എന്താട്ടല്
ഞങ്ങളീ ഹസ്ബൻഡിവിടെ ഇൻട്രസ്റ്റിയല് വർക്കാണ്.
ആഹ രാത്രി വരേ രുക്കും ല്ലേ.
രാത്രിയല്ല ഇപ്പൊ വന്ന് ചോറൊക്കെ വെയിച്ച് പോയതാ.
ആ ശരി ആ ആ അവിടെ എടുത്തന്നെ?
ആ ഇവിടെ അടുത്തന്നെയാണ് മൂപ്പരത് സ്വന്തം പണിയാണ്.
ഏ ശരി അപ്പന്ന്. അപ്പന്നാല് ഉച്ചഭക്ഷണൊ കൊന്ന് കൊണ്ട് കൊടുത്തൂടെ.
ഇവിടെ എടുത്ത് വെച്ചാല് നമ്മക്കറിയില്ല ഇവിടെ എറെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലായി റ്റൊള്ളൂ ഇവിടത്തെ സ്ഥലങ്ങളൊന്നും നമ്മക്ക് അത്ര നി ശ്ചയായിട്ടില്ല.
ആഹ അയ് ശെരി ആ
ഇങ്ങള ഹസ്ബൻഡി ന് എന്താ പണി? പ്ലസ് ടു ആഹ എന്തിന്റെ? ലോറി ഡ്രൈവറോ?
അത് അല്ല അത് സ്കൂൾ വണ്ടി അങ്ങനെ. സ്കൂൾന്റെ ഇതൊക്കെ എടുക്കും.
ആഹ
അങ്ങനെ പിന്നെ പ്ലസ്ടുവരെ പോയിനെ
ആഹ് പ്ലസ്ടുവരെ പോയിക്ണു
ആഹ് ആഹ ആഹ് പിന്നെ പോയില്ലേ പഠിക്കാനൊന്നും പിന്നെ പോയില്ലാ
പിന്നെ പഠിക്കാൻ പോയിറ്റില്ല എനിപ്പം മോന് വലുത ഫാമിലുള്ള വീടാ
ആഹ് ആഹ് അ ഇപ്പനി ഓൺലൈൻ സംവിധാനക്കെ ഇണ്ടല്ലോ പിന്നെ ഇപ്പ എന്താ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവി സംവിധാനണ്ടല്ലോ ഉം കെറച്ച കൂടയക്കെയിട്ടൊന്ന് അല്ലേ
നോക്കട്ടെ ഏതാലും കെറച്ചൊന്ന് കയ്യട്ടെ
ആഹ് ആഹ്
എന്തങ്കചെയ്യണം
എന്താണ് എന്താ എന്താ പഠിക്കാ ഇത് എന്താണ്
ഈല് വിളിച്ചോണ്ട് നിക്കാണ് വേറെ കോള്യ്മ്മ വിളിക്കുമ്പോ
ആഹ് ശെരി എന്താണ്
ഇനി ഏഹ് ഇനിങ്ങളെന്തുവാ നാല്മണി അപ്പന്തെങ്കിലും ഇണ്ടാക്കും കുട്ടിയേളൊക്കെ ഇണ്ടായോണ്ട്
ആഹ് ഇണ്ടാക്കണേ എല്ലാഞ്ഞ ഇവടെ നിക്കാൻ അയിക്കൂല.
ഏഹ്
ആഹ് ഒഴ്വ്ണ്ടായാ പിന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ വാണ്ടിയരും ഹ്മ്മ് കൊറച്ചേരായിന് ഇബടങ്ങനെ തോണ്ടിയോണ്ട്ക്ക്ണ്. ഞവട്ന്ന് പാട്ടിയേ
പറിണ്
ഒന്നുല്ല എന്തെങ്കിലൊക്കെ വാണം അത്രൊള്ളൂ. ഇന്നതനുംല്ല ആഹ എന്തെങ്കിലും ഒന്ന് വാണം ഓൽക്ക് വൈകുന്നേരം
ആഹ്
ണ്ട്, സ്കൂളൊഴിവ് ണ്ട് ട്ടോ. പക്ഷെ സ്കൂള് ഇള്ള ദിവസം പിന്നെ വന്നാല് പിന്നെ ചോറും ഇതൊക്കെ തിന്നാ പിന്നെ ഓൽക്കൊന്നും വാണ്ട. പിന്നെ വൈകുന്നേരം ചായ ഇണ്ടാക്കിട്ടും കാര്യല്ല ഇണ്ടാക്കിയാണ്ട് അത് കൊടുത്താ പിന്നെ ആഹ് ചോറാ തിന്നാ അതെന്താച്ചാല് സ്കൂള്ട്ട് വന്നാ ചായ കൊടുത്താല് പിന്നെ അത് കുടിച്ച അയിമലാണ്ട് കടക്കും. പിന്നെ ഒന്നും വാണ്ട ഓൽക്ക് അപ്പം അങ്ങനായാണ്ട് ഞാനിപ്പ ചോറ് സ്കൂള്ട്ടന്നാ ചോറ് തീറ്റിക്കലാണ്. ഇന്നാ പിന്നെ എന്താച്ചാ പിന്നെ പ്രശ്നല്ല പിന്നെ നമ്മക്കൊര് പേടില്ലല്ലോ മറ്റേ ആ ചായമെ കടന്നാ പിന്നെ നമ്മക്കൊരു കെതിയേടാണ്. ആറ് കളർ ഇൻ
അപ്പ അത് വിചാരിച്ചിട്ട് ഞാന് അപ്പ ഇഞ്ഞ് ഇന്ന് ഒഴിവ്ള്ളല്ലേ അപ്പ എന്തെങ്കിലൊക്കെ വാണ്ടിയരും ഇങ്ങനെ
ആഹ്.
ങ്ങനെ ഇതാക്കും, ഇപ്പൊ കൊറേ അ കൊറെ നേരായിണ് കൊറെ കളിയൊക്കെ ഇപ്പൊ കഴിഞ്ഞിങ്ങനെ നേരായോണ്ട്ങ്ങനെ പൊർത്ത്ക്കെറങ്ങാൻ വയ്യല്ലോ മഴായായിട്ടിങ്ങനെ അകത്ത് ഇങ്ങനെ ഇതാക്ക ഹ്മ്മ് ഹ്മ്മ് അവിടെക്കെ മഴണ്ടോ
ആഹ് ഇണ്ടെയ്
ഏഹ് അട്ത്ത് വീടൊക്കെണ്ട് ലേ
ഹ്മ്മ് അട്ത്ത് വീട്ണ്ട് നമ്മളെ അടുക്കളെ നിന്നാല് മറ്റോട്ത്ത്ത്തെ അടുക്കളെ കാണാ സി റ്റോട്ട്ക്ക് കാ
ആഹ് പിന്നെ ഈ പത്ത് മിൻറ്റായേ ഇനി ഞാനങ്ങട്ട് ചെയ്യേ ഇങ്ങളൊന്നു മെസ്സേജയക്കോണ്ടി.
ആഹ് ഓക്കെ.